ഹലോ കേൾക്കു അതെ കേൾക്കുന്നുണ്ട്
ഓക്കെ താങ്കൾക്ക് സംസാരിക്കാം
നമ്മള്ന്ന് ചൂടിനെ കുറിച്ച് സംസാരിക്കാം അവടെ എങ്ങനെയുണ്ട് ചൂട് ക്കെ അങ്ങനെ പോകുന്നു വേനൽക്കാലം
ഇവിടെ ഇരുപത്തെപ്പത് മുപ്പത് ഡിഗ്രി വരെ നോർമലി ചൂടുള്ള ഒരു കാലാവസ് സ്ഥയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് തീരദേശങ്ങളിൽ ആയേനു കൊണ്ടന്നെ നമ്മള് കടലിനോട് അടുത്താണല്ലോ കേരളം
അതെ
അതേണ്ടന്നെ നമക്ക് ചൂട് വളരെ കൂടുതലാണ് ഒരു ഹ്യുമിഡ് അന്ത ഏഹ ഡ്രൈ എന്താ പറയാ ചൂടാണ് നമ്മളെ കേരളത്തിള്ളത് പിന്നെ ഇത് മെയ് ജൂൺ ല്ല മെയ് ജൂൺ അല്ല ഏപ്രിൽ മെയ് കാലങ്ങൾലാണ് ഏറ്റവും കൂടുതൽ ചൂട് നമ്മള് അനുഭവപ്പെടുന്നത് ഏകദേശം നാ മുപ്പത് ഡിഗ്രി വരെ സെൽഷ്യസ് കൂടിയ സമയവും ഇണ്ട് പാലക്കാടൊക്കെ ഏറ്റവും ഉയർന്ന താപനിലയാണ്
കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം നമക്ക് കൂടുതൽ ചൂട് അനുഭവ പണേ അത് ശ്രദ്ധിച്ച്ണേ താങ്കൾ പിന്നെ അതേണ്ടന്നെ കാലാവസ്ഥക്കെ ആകെ മാറി മറിഞ്ഞ് ഇപ്രാശ്യ മാങ്ങക്കെ എല്ലോട്ത്തും നന്നായിട്ട്ങ്ങനെ പൂത്ത് നിൽകാണാണ്ട്
അതെ പെട്ടെന്നെല്ലാം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ
ആഹ് സംഭവിക്ക്ന്ന്ണ്ട് ഇന്ന്പ്പം ഒരു ഉ പിന്നെ പല സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ചൂട് കൂടിയത് കാരണം പിന്നേ. അപ്പ അതീ ചൂട് അഭിനയിക്കാണ്ട് ഓരോര്ത്തര്ക്ക് അസുഖം വരുന്നൊക്കെണ്ട് പൊള്ളലേൽ
പൊള്ളലേൽക്ക്.
സൂര്യാഘാതം സംഭവിക്കുന്ന്ണ്ട്
ഓഹ്
ഇതിപ്പോ ഒരു കുട്ടിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് കണ്ടിരുന്നു സൂര്യാഘാതമേറ്റു അപ്പൊ അമ്മള് ഈ വേനൽക്കാലത്ത് നമ്മള് കൂടുതലായിട്ട് വെള്ളം കുടിച്ചു കൊടുക്കണം നന്നായി റ്റ് വെള്ളം കുടിച്ച് കൊടുക്ക. നമ്മളെ ശരീരത്തില് വെള്ളത്തിന്റെ ആവശ്യം ഈ കാലാവസ്ഥയില് നല്ല നന്നായിട്ട് വേണം. നന്നായിട്ട് വെ വെള്ളം കുടിയ്ക്കണം എന്നൊക്കേണ് ആരോഗ്യ വിദഗ്ദ്ധരൊക്കെ പറയിണത്
അതെ അതെ പിന്നെ നമ്മള് പൊറത്തെറങ്ങുണൊക്കെ കൊറക്കാ നട്ടുച്ച സമയങ്ങളിലൊക്കെ പൊറത്തെറങ്ങ്ണത്.
ആഹ് ആഹ് പത്ത് മണി മുതലോ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ പൊറത്തെറങ്ങരുത് ന്ന് അറീയിപ്പ്ണ്ട്. നമ്മളെ കാലാവസ്ഥനെ കുർച്ച് അത്രയും ചൂടാണ് ഇപ്പോ നമ്മടെ ഇപ്പഴത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടും കൂടുതലാണ് എന്നാണ് പറയുന്നത്
ഓക്കേ.
പണിക്ക് പോകുന്നവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ കൊടയൊക്കെ യൂസെയ്യാ. അങ്ങനെയൊക്കെ പൊർത്തർങ്ങാനേ പറ്റൊള്ളൂ അർജന്റ് ആയിട്ട് മാത്രം പൊർത്തർങ്ങാ
യെഷ്
ഇങ്ങള് പോയിഞ്ഞൊ പൊർത്ത് പോയിഞ്ഞോ എങ്ങനെ.
ഇല്ല ഇല്ല
ഓക്കെ.
നമ്മള് പൊറത്ത് പോയില്ല പക്ഷെ നമ്മൾ ഈ കാലം എന്താ കൂടുതലായിട്ട് വെള്ളം കുടിക്ക പിന്നെന്താ ഇങ്ങൻത്തെ ഹ് തണ്ത്തെ വെള്ളങ്ങള് അങ്ങനത്തെ ഉം തണുത്ത വെള്ളങ്ങൾ തണുത്ത വെള്ളങ്ങളറഞ്ഞാ ക്ഷീണത്തിന് പറ്റിയ വെള്ളങ്ങളൊക്കെ കുടി ഇക്ക പിന്നെ ഉച്ചക്ക് പൊറത്തെറങ്ങണെ കൊറക്കുകാ പിന്നെ കർ ഇപ്പം ഡ്രസ്സൊക്കെ ഇട്ട് പൊർത്തറങ്ങണെ വളരെ കൊറക്കാ കാരണം കറുപ്പൊക്കെ ചൂടിനെ കൂടുതല് ആഗിരണം ചെയ്യണതാണല്ലോ
ആഹ് ആഹ്
നമ്മള് ലൈറ്റ് ഡ്രസ്സുകളിടാ ലൈറ്റ് ഇപ്പം കോട്ടന് അങ്ങൻത്തെ എന്തെങ്കിലൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള ബ്രീ ട്ടബിൾ ആയിട്ട്ള്ള ഡ്രസ്സ് നമ്മള് സമ്മർല് വെയറെയ്യാ പിന്നെ ആ്ഹ് മഴ കാലാവസ് ത്ത വ്യതിയാനം കൊണ്ട് മഴ ചെൽപ്പം പെട്ടെന്ന് തന്നെ വന്നേക്കാം പിന്നെ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാ
വെള്ളം കൊറയ്ന്നുണ്ട് ചൂടോണ്ട് വെള്ളം കെണർലൊക്കെ കാെർഞ്ഞോണ്ടിരിക്ക്
ആഹ് അഅ് എന്താ വെച്ചാല് ഇപ്പ ഇപ്പൊ ഒരു മുപ്പഅ് ഡിഗ്രി ആണ് ചൂട് എങ്കിൽ നമക്ക് ഒരു മുപ്പഅ് മുപ്പത്തഞ്ച് നാപ്പ ഡിഗ്രി സെൽഷ്യസ് ചൂട് എന്താണ് അനുഭവം പെട്ണ്ട്ന്നാണ് കണക്ക് പറയിണത് അങ്ങൻത്തെഒരു കണക്കും കൂടി പറയ്ണ് ണ്ട്
ആഹ് വെള്ളം പിന്നെ കിണറിലൊക്കെ വ രൂക്ഷമായിട്ട് വളർ വരൾച്ചയൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ
അതെ
നമുക്കിപ്പോ അത് അങ്ങനെയായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല വെള്ളംണ്ട് ബുദ്ധിമുട്ടായിട്ടൊന്നൊക്കും ഇല്ല
അതെ
അപ്പൊ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക കുട്ടികള് കളിക്കും പുറത്തു പോകുമ്പം അപ്പെ കളിക്കാൻ മുറ്റത്ത് ഇറങ്ങുമ്പോഴ ഒക്കെ ആഹ ചൂട് കൂടിയ സമയത്തൊക്കെ നമ്മൾ പുറത്തക്കാതെ എറക്കാതെ വെക്ക വീടിന്റെ ഉള്ളിൽ തന്നെ ചൂട് കൂടുതലാണ് അപ ഫേനൊക്കെ ഇട്ട് ഇഴക്കിടെ മേലും മുഖൊക്കെ കഴുക അതൊക്കെ ഇപ്പ നമ്മുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചൂടായത കൊണ്ട് ചൂട് കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും
അതെ പതിനൊന്ന മണി മുതല ഒരു മൂന്നണി ആ ടൈമ ഒക്കെ ഭയങ്കര ചൂടാാണ്പ്പം പിന്നെ ഏപ്രില് മെയ് ആണ് ഏറ്റവും ചൂടുള്ള മാസം അതൊക്കെ തന്നെയാണ് ഇപ്പതില് പറയാനുള്ളത്
ആഹ്
പിന്നെ നമ്മള് ഗ്ര നമ്മൾ ചില സിറ്റിൽ കൊച്ചി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ചൂടാണ് അത്‌ അവിടെൊക്കെ പരക്കെ ബിൽഡിങ്ങുകളും ഒക്കെ ആണല്ലോ ആഹ് എന്താ ഈ ബിൽഡിങ്ങിന്റെ ചൂട്ന്നെ കൂടുതലായിരിക്കും ഒരുപാട് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാവുമ്പോം ചൂട് എന്തായിക്കും അവിടെ എന്താ പറയാ ട്രാപ്പായി നി ക്കും സോ അങ്ങനത്തെ സിറ്റുവേഷൻ അങ്ങനത്തെ ഗ്രാമങ്ങൾ ക്ഷെ നഗരങ്ങളിലൊക്കെ എന്താ ചൂട് കൂടുതലായി കാരം, പിന്നെ നമ്മള സാദാ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പറഞ്ഞ കൂടുതല് പാടും കുളങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടുതലായിട്ട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ചൂടിന് ശമനംണ്ടാവും എന്താ നഗരത്തെ വെച്ച് നോക്കുമ്പോ
ആഹ് അതെ നമ്മക്ക് അപ്പൊ അങ്ങനെരു ഗുണുണ്ട് ഗ്രാമങ്ങളിലയത കൊണ്ട് കുറച്ച് കുറയും മരങ്ങളൊക്കെ കൂടുതലള്ളതുക കൊണ്ട് കാ കാറ്റൊക്കെ നന്നായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ കാറ്റുണ്ട് നല്ല കാറ്റുണ്ട്
അത ഒരു മൂന്ന മണി നാല മണിക്ക് ശേഷമാണ് അത്രയും നേരം വ വളരെ കഠിനായിട്ടുള്ള ചൂടാണ്
ചൂടാണ് അപ്പൊ നഗരങ്ങളിലൊക്കെ അതിലടെ സ്ട്രോങ് ആയിരിക്കും ഉപ്പ എൻ്
യെശ് അവിടെ ഫുള്ള് ഇങ്ങനത്തെ മരങ്ങളും കാര്യങ്ങളും കുറവായതിനൊക്കൊണ്ടേ
ആഹ് ഞമ്മൾ മനുഷ്യ മനുഷ്യന്മാർന്നെ കൂടുതല ഒരുമിിച്ചച്ച് കൂടിയാ തന്നെ ആ ബ ആ റൂമ് ആഹ് റൂമിൽ ഒരുമിച്ച് കൂടി ആഹ് റൂം തന്നാ വ ഉണ്ട്, അതോണ്ട് നമ്മക് കൂടുതൽ ചൂട് അനുഭവപ്പെടുല്ലോ
അത്‌ എന്താ വച്ചാല് ഈ കേരളത്തിലൊക്കെ വന്നാല് ഹ്യൂിമി ഡി റ്റിയാണ് കൂടുതൽ, അതായത് ഈ വെള്ളം തങ്ങിക്കൂലേ
ആഹ്
ചൂട് ആഹ് ചൂട് തങ്ങി നിന്നാണ്ടുള്ള ചൂടാണ് കൂടുതൽ ഉണ്ടാവ, എന്താ പറയ ഈർപ്പല്ല ഈർപ്പം
ആഹ്
കൂടുതലായിട്ട് ആഹ് ഈർപ്പം തങ്ങി നിന്നാണ്ടുള്ള ചൂടായെക്കൊണ്ടാണ് കേരളത്തിൽ എന്താ ചൂട് കൂടുതലായിട്ട് തോന്നുണത് അത്‌ എന്താ വച്ചാൽ ഈ കടല ഓരോ പ്രദേശങ്ങളിൽ അടുത്താണല്ലോ, പിന്നെ ആഹ് അപ്പം നമുെന്താവും, നമ്മൾ കൂടുതൽ വിയർക്കൊക്കെ ചെയ്യും
ഊം
അപ്പൊ അത് നൽ വേഗം വിയർ താൽ, ഹ്യൂമിഡിറ്റി ആയിനെക്കൊണ്ട് അത് വേഗം പോവൂല്ല അപ്പം നമ്മക്ക് ഭയങ്കര ചൂടായിട്ട് ഭയങ്കര ചൂടായിട്ടത് ഫീലെയ്യും കാരണം ഒണങ്ങൂല
അതെ അതെ
പിന്നെ മുപ്പത്തഞ്ച് നാപ്പത് ഡിഗ്രിയൊക്കെന്നെയാണ് ഇപ്പത്തെ സെൽഷ്യസ് വരുന്നത്
ഊം ഇനിയും കൂടാൻ സാധ്യത ഇണ്ടോ
കൂടാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയണത്
അപ്പം ഇനിയും
പിന്നെമ്മള് വെള്ളം എല്ലാം കുടിക്കുക അകക്കെ തന്നേണ്
ഉം ഊം
ഒണ്ടാക്ക പിന്നെ നമ്മള് നമ്മള് കേരളത്തിലെക്കെ ആണെങ്കില്
അയ്ന് മൂട്ടിലും വാട്ടർ മെലൻ ഇണ്ടല്ലോ
ആഹ് വാട്ടർ മെലൻ ആഹ് അങ്ങനത്തെ സാനങ്ങളിപ്പോ കേരളത്തിന് ആഹ് കേരളത്തില് മ്മക്ക് നമ്മളെ ഇളനീര് കുടിക്കാ ഏഹ് തേങ്ങാ വെള്ളം എളനീര് സം ഭാരം ആഹ് പിന്നെ വർത്തക്ക പിന്ന ങ്ങനത്തെ ലൈറ്റ് സാനങ്ങളൊക്കെ
അഹ്
കഴിക്കാ ചൂടത്ത് ലൈറ്റ് ഭക്ഷണം കഴിക്കണതും നല്ലതാണ് അപ്പം അ ഇതാവും കൊറച്ച് ഭാരം കൊറയും പിന്ന ഉച്ച ഉച്ചക്ക് ചെറിയൊരു ഏഹ് ലൈഫ് സ്റ്റൈലിലൊര് എന്താ റെസ്റ്റെക്ക ഉൾപ്പെടുത്ത അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മള് ശ്രദ്ധിച്ചാ തന്നെ ചൂടിന് കൊറച്ചൊക്കെ ഒരു മാറ്റൊണ്ടാവും
ഈ ജോലിക്ക് പോണലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കൂടുതലും ഈ വെയില് പോലെ ടൈമന്നെ ഈ ഇപ്പോ രാവിലെ ആറ് മണി തൊടങ്ങി ഈ പന്ത്രണ്ടണി വരെണല്ലോ
ആഹ്
ആ പൊറത്ത് ജോലി ചെയ്യണാ ൾക്കൊക്കെ ക്ക ബുദ്ധിമുട്ടാണ്
അതെ സാധാരണ ജോലി ചെയ്യണ നാട്ടുമ്പൊറങ്ങളില് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് ട്ടൊള്ളൊരു സമയാണ്
മേനേ ജോലി ടൈമ് മാറ്റണ്ടി വരും നൈ റ്റാക്കണ്ടി വരും അതാവും സുഖം നൈറ്റ് ആക്കണ്ടി വരും
ജോലി സമയം ചെയ്ഞ്ച് ആക്കണ്ടി വരും
ആഹ് ആഹ് അല്ലാതെ അവർക്ക് കഴി ജോലി എടുക്കാനും കഴിയും ജോലി എടുക്കണോരും തളരും കാണാനും ബുദ്ധിമുട്ടാാവും
അതെ അതെ ഉം പിന്നെ പിന്നെ പിന്നെ ഇതൊക്കെ തന്നെയാണ് ചൂടിന്റെ വിശേഷങ്ങൾ ആഹ് പിന്നെ നോർത്തിലൊക്കെ ഭയങ്കര ചൂടന്നെ ഇക്കാരം സിറ്റി മേഖലകളിലൊക്കെ
തമിഴ്നാട്ടിലൊക്കെ ചൂട് തന്നെയാണ്ല്ലേ നമ്മളെ കാട്ടി നമ്മളവിടെ കേരളത്തിനെ കാട്ടീം കൂടുതൽ ചൂടാണ്
അതെ
തമിഴ്നാട്ടില് പാലക്കാട് ആ ഭാഗ നമ്മടെ കേരളംക് ആഹ് കേരളത്തില് പാലക്കാടണല്ലോ കൂടുതൽ ചൂട്
അതെ അതെ
അവിടെ ഈ പാലക്കാന്റെ ഭൂപ്രകൃതി ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ കൂടുതലും മരങ്ങളങ്ങനെ വല്യമ്മ ഇവിടെ കാണുന്ന മരങ്ങളവിടെ കൂടുതൽ കാണുന്നില്ല
അത് ബോർഡർ ഏരിയക്കത്തെന്തോ ഉം മരങ്ങളും മലകളും ഒക്കെ കൊറഞ്ഞ് സമതല പ്രദേശങ്ങളാവും കൂടുതലും
ആ അതെ അതുകൊണ്ടായിരിക്കും അവിടെ ചൂട് കൂടുതലും
അതെ അതെ മരങ്ങളൊന്നുല്ല തരിശു ഭൂമിയാണല്ലോ കൂടുതലും
അതെ അതെ ഒരുശഭൂമിയാണ് നമുക്കവിടെ പോകുമ്പോ തന്നെ ഫീൽ ചെയ്യും
അതെ ചൂട് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്
ആഹ്
പിന്നെ പിന്നെ ചൂടിനെ കുറി ച്ച് പിന്നെ എന്താ പിന്നെ നമ്മള് കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ധരി ച്ചാല് നമുക്ക് പിന്നെയും കുറച്ചൊക്കെ ചൂടിന്
ആഹ് ആഹ് പ്രതിരോധി ആഹ് പ്രതിരോധം ചൂടിന്
ഓക്കെ അപ്പം ചൂടിനെ കുറിച്ച് സംസാരിച്ചത് നമുക്ക് നിർത്താം
ഓക്കെ